ഹലോ ആഹ് കേൾക്കണില്ലേ ആഹ് ആഹ് ആ ആ ഇമ്മ വിളി വെറുതെ വിളിച്ചതേനോ
ഏ ഇമ്മ ഇടെക്കിങ്ങനെ വിളിക്കും ഉമ്മാക്ക് കാലു വേദനയാണ്
ആ ആ ആ
ഇങ്ങനെ വിളിക്കാം അപ്പ പ കോൾ അറ്റൻഡ്ചെയ്താ ഇല്ലെങ്കി ഉമ്മപറയും അനക്ക് ഇന്റെ എടുക്കാൻ നേരല്ലില്ലല്ലേ അറിയും
ആ ആ ആ ആ അപ്പൊത് കൊറെയായോ കാലുവേദന തൊടങ്ങീട്ട്
ഏ ഷുഗർ കൂടിട്ടാ തോന്നുന്നൊണ്ട് കാലുവേദന ഇപ്പോ ആറുവർഷായി
ആ ആ ഷുഗറുകൂടിയാ ഭയങ്കരപണിയന്നെ നല്ല ഒണ്ടോ
ഏ നല്ലൊണ്ടുമോളെ നല്ലോം പറഞ്ഞാ നല്ലൊണ്ട്
ഇൻസുലിൻ വെക്കലാ
ആ അതന്നെ ഇൻസുലിൻ വെക്കും
ആ ആ എത്രയാ ഒള്ളത് നാന്നൂറൊക്കൊണ്ടോ
നാന്നൂറ്റിചില്ലാനൊക്കെ വരലൊണ്ട്
ആ ആ
ഓനെയാണ് കുളിയൊക്കെ കഴിഞ്ഞോ ഉമ്മാക്ക് അൻമ്പത്തി ഒന്നോ രണ്ടോ അങ്ങനെയെന്തോവാ
ആ അത്രേ ആയിട്ടൊള്ളുള്ളു അപ്പക്ക് ലേ
ഉം
ആയി പ്രായായികഴിഞ്ഞാപിന്നെ ഷുഗറന്നെ
ആ അപ്പൊ ഉമ്മാരുക്കൊണ്ടായ അമ്മക്കൊണ്ടാവൂലേ
ഉം പാരമ്പര്യായിട്ട് ഇണ്ടാകും പേടിച്ചണ്ടാ
എന്തായാലും ഉണ്ടാവും എന്തായാലും ഉണ്ടായമ്മക്കൊക്കെ അയ് എന്തായാലും ഇപ്പത്തെ കാലഘട്ടത്തെ ഫുഡൊക്കെ സംബന്ധി
ഏ ഞാൻ ഡയറ്റ് ഡയറ്റെടക്കണ്ടായിണ്ട് കേട്ടോ അങ്ങനല്ല ഞാന് എക്സൈസും കാര്യൊക്കെ ഞാൻ ചെയ്യണുണ്ട് എന്നാല് എന്നാലൊണ്ടാവൂലേ
അതൊണ്ടാവും ഞങ്ങൾക്ക് പാരമ്പര്യായി എന്തായാലും ഉണ്ടാവും അതുപിന്നെ കൊറച്ച് കഴിഞ്ഞ ആ ഏത് ഇല്ലാത്തോൽക്കും അത് ഉണ്ടാവുവോലോ
ഏയ് ആയ് അങ്ങനുണ്ട്ല്ലേ
അങ്ങനൊണ്ടാവേ നല്ലോണം ദീര ഇത്രേയും ഫ്രി ഇതാക്കണോല്ലൊ പിന്നെ ഇപ്പം ഇവിടെക്കെ ഇമ്മാക്കിട്ടോ പശൂ ഇതൊക്കെ ഉണ്ടിട്ടോ എന്നാലും ഒരു മിൻറ്റും ഒഴിവില്ല അങ്ങനെ ഓരോ പുല്ലെരണ്ടിട്ട് ഒരോ പണിയക്കറ എന്നാലും ഷുഗറ് ഉണ്ടാവും ഇരുന്നൂറ്റി ചില്ലാനം അങ്ങനെ ശരീരം വീർത്തിട്ടും
അയ്ശെരീ അപ്പം പിന്നെ ഞാനൊക്കെ എന്താന്ന് വെച്ചാ ശ്രദ്ധിക്കേണ്ടെ
ഞമ്മളീ അരിഭക്ഷണം തന്നെ ഒരു വൈതം ഒഴിവാക്കാ പഞ്ചസാരയും ഒഴിവാക്കാ അയന്നെ
അതൊക്കെ ഞാന് ഒഴിവാക്കിമോളെ തടി പറ്റെ മെലഞ്ഞിണ്
ആ ഞങ്ങളീ പഞ്ചസാര ഒഴിവാക്കികഴിഞ്ഞാ പറ്റാണ്ട് പോവും തടി
നമ്മളീ പഞ്ചസാരമ്മെയാണ് നമ്മളെതടികൂട്ടണത്
ഉം ഞാൻ ഹൈറ്റില്ല എന്നു വെച്ചാല് ഒരു അഞ്ചടി പോലും ഇല്ല നാലെ
പൂച്ചാ ആ ആ ആ
ഈ റെയ്റ്റുണ്ടല്ലോ ഫോൺ
സോപ്പിടാക്കി ആ ഞാൻ ഹൈറ്റുണ്ട് ഞാൻ അത്യാവശ്യം എല്ലാം ഹൈറ്റുണ്ട് അവൻ സ്കൂളന്നെ പറയേംചെയ്യും നമ്മളിത് എരട്ടപേര് വിളിച്ച് പോവല്ല് അന്നുതന്നെ ഞാൻ ഹൈറ്റുണ്ട് അന്നുതന്നെ മോൻക്ക് അന്ന് എനിക്ക് എന്റെ അത്ര എന്റെ ഫ്രണ്ട്സാർക്കൊന്നും എന്റെ അത്രക്ക് ഹൈറ്റുണ്ടാവൂല്ല ആ ഓൽക്കൊക്കെ ഹൈറ്റുണ്ടാവുമ്പം പിന്നെ എനിക്ക് എന്തോ പോലെയാണു ച്ചന്ന് ഇഷ്ടം ഉണ്ടായില്ല നീളം ദിപ്പപ്പ അന്നാണെങ്കി തടിയൊന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പൊ ഓക്കെ ഇപ്പം തടി ഇതൊക്കെ ഉണ്ടായപ്പം പിന്നെ ഏ അയ് ഞമക്ക് ഹൈറ്റ് തോന്നിക്കൂലല്ലോ
ആ ഇല്ല
ആഹ് ഞമക്ക് മറ്റേത് അന്നൊക്കെ തോട്ടിയെ തോട്ടിയെന്ന വിളിച്ചാ
അയ്ശെരി ഹസ്ബന്റ് തടിണ്ട് പിന്നെത്താ ഇയ്യാക്ക് തടി ഇണ്ടോ? തടി ഇട് ഹൈ
ആഹ് ഓലും ഉണ്ട് അത്യാവശ്യം ആഹ് ഹെറ്റും ഓലും ഉണ്ട് ഹൈറ്റ് മക്കളൊക്കെ ഉണ്ട് ഹൈറ്റൊക്കെ അതുകൊണ്ട് പിന്നെ കൊഴ പ്പല്ല
ഉം ഞാനൊന്നും ഹൈറ്റില്ല മോളെ ഇച്ച് കൊറച്ച് തടി വെച്ചാ മതി ഉരുണ്ട് വെരും
ആഹ് ഉർളെയ്ക്കാരം നല്ലോം വേം ഉർളും തടി എന്താ ഹെറ്റില്ലാത്തോല്
ഉം അപ്പ ഒര് അവസ്ഥയിലാണ് ഞാനിപ്പോ കൊറച്ചായി എക്സൈസ് സ്റ്റാർട്ടെയ്ത്
ആ ആഹ് ആഹ് ഇതിന് മെക്സവിന് പോവലുണ്ടോ?
ആദ്യൊക്കെ പോയിനി പിന്നെ ആൾ ഇവിടെന്നും ഇല്ല നായ്ക്കളെ ശല്യായൊക്കെ ആയപ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത അല്ല ആരും ഇല്ല
ആഹ് ആഹ്
പെരിയുണ്ട് ഇപ്പം കൊറേ ഇപ്പം ഭരണൊക്കെ മാറിയോണ്ട് ഇപ്പ ഏരിയൊക്കെ വര്ണ്ടെന്ന് പറഞ്ഞ്
ആഹ് ആഹ് ആ സ്ഥലം മേക്സ് സെവന് പോയി കഴിഞ്ഞാല് വല്ല ശരി സുഖാണ് അറിണാണ
ആഹ് മെക്സവണ് പോണൊക്കെ നല്ലതന്നെയാണ് ആ പൊൽച്ചക്ക് നീച്ച് പോണ കണ്ട രസാണ്
ആഹ് ആഹ് അ പക്ഷെ മഴയാവുമ്പങ്ങട് ചടക്കും
ഉം ചടക്കൊന്നല്ല ഇവടെ ആൾണ്ടാവുല ഒക്ക ഒരു മാ ഒരു മാസം ഒരാഴ്ച്ചക്കെ ഇണ്ടാവും പിന്നെ ആരും ഇണ്ടാവുല
ആരുംണ്ടാവൂല്ല അങ്ങനെ ആയി കഴിഞ്ഞാല് ഒരിതാണ് അമ്മ ഒരേ പ്രായക്കാർക്ക് ഉണ്ടാവുമ്മ്മ്പൊ നല്ലരെസാണ് ആ ഒര് ലെവൽങ്ങനെ പോകും
ആഹ് ആഹ് അതോണ്ട് പിന്നെ ഞാൻ അതാണ് നിർത്തിയെച്ച് പിന്നെ
കൊണ്ടായിന് നോക്കിങ്ങാണ്ട് നടത്തീനതൊക്കെ
അത് അവ്വടെ കമ്മറ്റിയൊക്കെ തോന്ന്ണ്ട്
ആഹ് ആഹ്
പിന്നെ ഇവിടെ അൽവാസികളൊക്കെ ആണെങ്കില് ഒര്ജാതി സാധനങ്ങളാണി എത്ര ഏ ഞമ്മള് കാണിച്ചു കാണിച്ചാലും
ഉള്ളില് കുശുമ്പും മ്പോ അങ്ങനെല്ല ആൾക്കാരെ കാരം
ഞാനൊക്കെന്നോക്കിയേ ഞാന് ഇങ്ങടൊക്ക് ഇൻക്ക് അങ്ങനൊന്നുല്ല ഒന്നും മനുഷ്യൻ ഒന്നും പ്രത്യക്ഷപെടുന്ന ഒര് പരിപാടിയൊന്നുല്ല സത്യം ഇക്കറീല അങ്ങനെ സങ്കടം ഇന്നലൊക്കെ ഭയങ്കര സങ്കടെയ്നിം ഇന്നലെവ്ടെ കല്യാണം ഇണ്ടായിനിം
ആഹ്
അപ്പൊ കല്യാണൊക്കെ കഴിഞ്ഞ് ഓക്കേതായപ്പോ ഞാന് ഓലൊക്കെ അങ്ങനെ കാണ്ന്നതാണേ ഓലെന്ന് ഇപ്പൊ ഓരോന്ന് ഇങ്ങനെ കിട്ടുമ്പോ ഇൻക്ക് എന്തോ സങ്കടായി
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇന്ന്
ഏഹ് അപ്പൊ അട്ത്ത കല്ല്യാണം ന്നറയ്മ്പോ കസിന്റെതേയ്നൊ അതോ അയൽവാസിന്റെ
അയൽവാസിന്റെത്
ആഹ് ആഹ് ഇപ്പോ ഈ എളാ പ്പ എളാപ്പ കസിൻസ് നാത്തുമാരും മൂത്തച്ചിയാളൊക്കെ ഇണ്ട് പറഞ്ഞില്ലേ ഓലൊക്കെ എങ്ങനെ വീട് അടുത്ത് തന്നേണോ വീട്
അട്ത്ത വീടന്നെ ഓലെന്നെ മോളെ, ഓല് മതി ഞമ്മള് ഞമ്മള് ചെയ്ത് കൊട്ക്കും മോളെ അല്ലെങ്കിൽ ഞാ ഇന്നെക്കാണ്ട് കഴിയ്യ്ന്നതൊക്കെ ഞാൻ ചെയ്ത കൊടുക്കും ഇൻ്റെ ശരീരം കൊണ്ട് കയ്യ്ണതൊക്കെ ഞാൻ ഓൾക്ക് ചെയ്തുകൊടുക്കും പക്ഷെ പൊറത്തിന്നെ ഓല് കുറ്റം പറയണെ പിന്നിം ഞാന് ഇങ്ങട്ടോക്ക് ഇതൊക്കെ മാർക്കും പിന്നിം ചെയ്തൊടുക്കും എത്രോ ആയിപ്പോ പറയും പിന്നിം ചെയ്തുകൊടുക്കും പറയും ചെയ്തുകൊടുക്കും പയറി പറയും ചെയ്തുകൊടു ഇങ്ങള് ഇന്നലിം അങ്ങനെ കേട്ട് ഇൻക്ക് സങ്കടായി കുളി കൈഞ്ഞൻ്റെ
ഇല്ല്യാൻ കുളിക്കാൻ നിക്കേനി അയ്ല് പിന്നെ ഹസ്ബൻഡ് വന്ന് പള്ളീക്ക് പോവാന് അപ്പൊ പിന്നെ ഓലെ കുളി കജ്ജാതെ നമ്മള് നിന്നാലെ അഹ് ശര്യാവൂല
ഞാനിതാപ്പോട്ന്ന് പോയി കുളിക്കല്ലെ കുളിക്കാ പള്ളീ പോവാൻ വേണ്ടീട്ട് വന്നേനി അത് കൈഞ്ഞ് ഇഞ്ഞ്യാ കുളിക്കാൻ പൂവാ
ആഹ് ആഹ് എപ്പ്ളാ വെര് വ ഹാ ആഹ് മോന് ഇപ്പന്നെ സ്കൂള് മീറ്റിംഗാണ് രണ്ട്രക്ക് അപ്പോലിപ ഓവന്ന്ക്ക്ണു ഓല് പന്ത്രണ്ടര ആയപൊപ്പൊന്ന് വന്ന് വന്നിട്ടിണ്ട് ഇപ്പന്ന് രണ്ട്രക്ക് മീറ്റിംഗാണ് അൽസ് ഇഞ്ണിപ്പതന്നെ സ്കൂൾ തൊർങ്ങീല്ല അപ്പൊക്കോൽക്ക് മീറ്റിങ്ങൊടങ്ങി
ഉം സ്കൂളും മറസൊക്കെ ഇപ്പം അങ്ങനെന്നെ
അതെന്നേണെ ഇസ്കൂളും മദ്രസ്ലും മീറ്റിംഗ് മീറ്റിംഗ് പോയ്റ്റിണ്ടായ്ലേ
ഞാൻ പോയീല്ല പഷെ ടീച്ചറോട് മെസ്സേജയ്ച്ച് പർഞ്ഞീണ് ഇങ്ങനൊക്കേണ് ഇവ്ടയൽവാസ്യാണ് പോയില്ലെങ്കിൽ ശരിയാവൂലാന്ന് പറഞ്ഞ്
ആഹ് ആഹ്
അവ്ട അതോണ്ട് പോയില്ലെങ്കി വിളി ഇഞ്ഞ്യൊരു മീറ്റിംഗിണ്ടാവും അ പ്പൊ സ്കൂള് തൊർന്ന ക്ലാസ്സ് ടെസ്റ്റിണ്ടായ്ട്ട് അയിന്റെ മീറ്റിംഗ
ആഹ് അതാണ് എന്നാപ്പ തൊർ തൊർന്നത് അ ഇഞ്ഞിതെന്നെ ക്ലാസ് ടെസ്റ്റ് മീറ്റിംഗ് മാസ് സം മാസന്നർഞ്ഞ പല മീറ്റിംഗാണേ
അതൊക്കെ സൈക്ക പഷെ ഇവല് കൈട്ക്കിണെ വർ
ഹെയ് കൊർച്ച് ഒന്നാം ക്ലാസ്കൊക്കെ വർക്ക് കൂടീക്ക്ണുപ്പൊ ഇഞിപ്പൊന്നാ ആ പറീണെ ഒന്നാ ക്ലാസ്കൊക്കെ വർക്ക് കൊർച്ച് കൂട്തലാണറീണ്ടെ ഇന് മുമ്പില്ലെ ഷിതാക്കളൊക്കെ
ഏഹ്
ഊന്നാം ക്ലാസ്ക് ഓരോ പാടത്തിനു ഓരോ വർക്ക് ഇപൊ രണ്ടൂസം മുന്നേ മീ മീന്നെ ഇണ്ടാക്കീങ്ങാണ്ട് കൊണ്ട്രാൻ പർഞ്ഞെക്കീന് പ എ ഏത് കളർ പേപ്പർല്
ഏഹ്
ആഹ് അന്നങ്ങനെ പിന്നെ അത് അതെന്നാ ഈ പരിസ്ഥിതി ദിൻത്തിൻ്റന്ന് ആ അന്നങ്ങനെ അത് പിന്നെ പോസ്റ്ററ് പ്ലക്കാഡ് ഇതെന്നെ നമ്മക്കൊരു ഒയ്വിണ്ടാവ്ലഞ്ഞ്
ഉം
ഇച്ചാണെങ്കിലങ്ങൻത്തെ നുള്ളാരമ്പണി കാണ്ണതെന്നെ ഈറേണ്
അഹ് സെരി ഇബൽത് ചെയ്തിലെയ് മോളേ ഗ്രൂപ്പിലണ് വിടും
ഉം അതാണേ ഇപ്പ ഞമ്മ്ള് അപ്പ പിന്ന മക്ക് മോശല്ല അപ്പ ഞാനെന്താട്ടു അങ്ങൻത്തെന്നുള്ളാരപ്പണി ഇഞ്ചെ പെ വല്ല്യോക്കിഷ് ടാട്ടോ ഓളത് പിന്നെ ചെയ്യും പോസ്റ്റെറാണെങ്കിലും പ്ലക്കാടിങ്ങനെ ഇണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഓള് ചെയ്യും അപ്പ ഞാൻ പിന്നെ വേഗം ഓക്ക് കൊട് ക്കും ഇജ്ജ് ഇണ്ടാക്കിക്കോ അർഞ്ഞിങ്ങാണ്ട് ഫോണില് കണ്ടിങ്ങാണ്ട് ഓളങ്ങനെണ്ടാക്കു ഓക്ക് പിന്നങ്ങൻത്തൊക്കെ ഇഷ്ടാണ്
ഏഹ അങ്ങനെ ശരി ന്റെ പി ഞ ഇണ്ടാക്ക്യൊട്ത്തോ മോന്റെ പിന്നങ്ങനെ ഇല്ല മോൻ്റെ രണ്ടാങ്ക്ലാ ഒന്നാങ്ക്ലാസ് ആയതീക്ക്
ആഹ്
ഓൺ ഏഹ് ഓൻക്കാക്കയില്ല
എങ്ങെനെ
എല്ലാക്കായില്ലേന്ന്
ആഹ് ആഹ്
ഏഹ് അപ്പൊന്ന് ക്ലാസില്ല
ഇന്ന് ഉച്ച വരെ ഒള്ളു അപ്പ മീറ്റിംഗ് അമ്മക്കിണ്ടായ്തോണ്ട് ഓലെ ഉച്ചക്ക് വിട്ട്ക്ക നമുക്ക് രണ്ടർക്കാണ് മീറ്റിംഗ്
യാ അയ് ശരി
ആഹ് ആഹ് അപ്പൊ പിന്നെ അവിടെ മീറ്റിംങ്ങ് ഇണ്ടാകുമ്പോ എന്താന് ഓലെ എ ഇതായാ അവിടെ നിർത്തൂല ഓലെ വിടും
ആഹ് അപ്പൊ ഈയ്യ് പോവും
ആഹ് അപ്പൊ ഞാൻ ഇന്നി രണ്ടരക്ക് ഇനി പോണം മീറ്റിങ്ങിന്
ഏഹ് ഓളും ഓളും ഇവനൊക്കെ ഒരു സ്‌കൂളിലന്നേ
ഏഹ് മോന് ഓള് ഇത് ആഹ് ഓനും രണ്ടാളും ഒരുമിച്ചിട്ടായിരുന്നു അപ്പ പിന്നെ ഓളത് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ ഓള് വേറെ സ്കൂൾക്ക് മാറി ഇപ്പൊ ഓന് മാത്രം ഒറ്റക്ക് ഒരു സ്കൂളാണ് ഇനിപ്പ മീറ്റിംഗ് ഒക്കെ ആകുമ്പളാണ് അങ്ങ് രണ്ടൂട്ത്ത്ക്ക് പോണ്ടി വരാ
ഏഹ് അയ് ശരി
ആഹ് അപ്പ പിന്നെ ഓൾക്ക് ഇവ ഇവളും പഠിച്ചോടത്ത് നാല് വരെ ഉള്ളു അപ്പൊ പിന്നെ ഓള അഞ്ചിക്ക് വേറെ മാ റ്റി
ഏഹ് അയ്ഷ്
ആഹ് ഉം ഉം മറ്റേതാകുമ്പോ നമ്മക്ക് ഒരു ഒരു സ്കൂൾക്ക് പോയാ മതി
ആഹ് അങ്ങനെ
ഉം ഉം
വണ്ടിക്ക് പോവലാ
ആഹ് വണ്ടിക്ക് പോവും വണ്ടി ഇവടെന്ന് വരും ഇവ്ടത്തെ ഈ മുറ്റത്തൂ കൂടി തന്നെ വരും അപ്പൊ പിന്നെ സുഖാണ് അപ്പൊ പിന്നെ അയില് രണ്ടാളും പോകും
ഏഹ് അയ് ശരി അങ്ങന പിന്നെന്നാ
ഓൽക്ക് എങ്ങനെ വണ്ടില്ലേ വണ്ടി വരൂലേ അയിലെ
ആഹ് വണ്ടി രണ്ടാളും വണ്ടിയന്ന എന്താ ആഹ് ഇല്ല ആഹ് കഴിഞ്ഞ പ്രവശ്യാക്കെ നടന്ന് പോയിന് കഴിഞ്ഞേനും അതിന്റെ മുന്നത്തതും പിന്നെ മഴ ആയത് കൊണ്ട്
ആഹ് ഈ രണ്ട് മൂന്ന് മാസണ്ടെ ആഹ് ആഹ്
അതു കൊണ്ട് പിന്നെ നടക്കൂല നായ്ക്കളും പിന്നെ അതില്
അതാണ് നായ്ക്കളെ ശല്യം പിന്നെ അമ്മളൊന്നും പോയ മാതിരിയല്ല ഇപ്പൊഴ്‌ അന്ന് ന്ന് പറഞ്ഞാ നടന്ന് പോയി അങ്ങനെ അമ്മള് അങ്ങന പോകും ഇപ്പൊ പിന്നെ അങ്ങനെല്ലല്ലോ ഇപ്പൊ പേടിയാണ്
പേടിയാണ് ഇവടെ ഈ ഭാഗത്തൊക്കെ ഇപ്പൊ ഈ ഭാഗത്തല്ല അമ്മള ഈ ഏരിയയിലല്ല കൊറച്ച് അപ്പുറൊക്കെ ആയിട്ട് കുട്ട്യള പിന്ന ആഹ് ഏതൊരു കുട്ടീനെ പിടിച്ച് വണ്ടീക്ക് ഉന്തി ഇട്ടിട്ടൊന്നോ എന്തൊക്കൊ പറഞ്ഞ് കേട്ട്ക്കണ്
ഇമ്മേ അങ്ങനൊക്കെ ആവുമ്പളാണ് എനിക്ക് പേടി
അയിനേഷം പിന്നെ വണ്ടിക്കന്നെ
ആഹ് ആഹ്
ആ കുട്ടിക്ക് കരാട്ട അറിയണോണ്ട് ആ കുട്ടി രഷ് കാരണം ഇപ്പത്ത ക്ലാസ്സൊക്കെ ഇതാ ഏഴ്‌ മണി എട്ടരാ
അതാണ് അതാണ് അത് വരേ ഇണ്ട്
ഉം മക്കക്ക്പ്പ രാവിലെ ആഹ് ഒക്കെ ഒക്കെ ഓക്കെ